ആ കേക്കുന്നില്ലേ
കേൾക്ക്ണ്ട് ഇടക്കൊ ഒരു നെറ്റിന്റെ ഇഷ്യു വര്ണ്ണ്ണ്ട് ലെ
ആഹ് നെറ്റ് ഇങ്ങനെ ഒര് ഇത്
നിങ്ങൾക്ക് അവിടെ അങ്ങനെ അങ്ങനെ മഴ പെയ്തണീച്ചിട്ട് അങ്ങനത്തെ പ്രശ്നംണ്ടോ
ആ ആ പ്രശ്നമൊക്കെ ഇണ്ട് മഴ പെയ്താല് റേഞ്ച് പോവും മഴ പെയ്ത അങ്ങനെ പ്രശ്നല്ല പക്ഷെ കരണ്ട് പോകും
കറന്റ് പോകൂലേ
ആ എടക്ക് ഇപ്പ നല്ല എന്താ പറയാ കാറ്റും ഇടിയൊക്കെ ആണെങ്കില് കറണ്ടു പോകും മുന്നെ തേപോലെ ആ എന്താ പറയാ പ്രളയൊക്കെ ഉണ്ടേനില്ലേ ഇവിടെ വയനാട് ആഹ് സമയത്തൊക്കെ ഇവിടെ നല്ല കാറ്റും മഴയെനി അപ്പൊക്കെ ഇവിടെ ഒരാഴ്ച കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല
ആ ഇങ്ങളെ അവിടെ ഇങ്ങളെ അടുത്തൊക്കെയായിരുന്നു അവിടെ
ആയി ഞാനും അവിടെ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് ഇവിടെ മേപ്പാടി പറയും മേപ്പാടി ചൂരൽമല
ആ ആ ആ അവ്ടെ നിങ്ങളെ അട്ത്തല്ലലേ
ആ അടുത്തല്ല ഇവിടെ ഇത്ര മഴ പെയ്താലും വെള്ളം കേറ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല ഇവിടുന്ന് കുറച്ച് പോണം ഉം
അതവിടെ മല വന്ന് ഇടിഞ്ഞതല്ലേ
ആ മല വന്നിടിഞ്ഞത് ആ മഴയത്ത് ഉരുളങ്ങ് പൊട്ടി
ആ
അവിടെള്ളവർക്കൊക്കെ ഇപ്പൊ കല്പ്പറ്റ പേരായി
ആ എത്രേ ജീവനുകളാവുലെ
അതന്നെ
ഉം ഞമ്മള് ഉറക്കത്തില് പോലും വിചാരിക്കാത്ത ഞമ്മക്ക് ജീവിച്ചാ മരണണ്ട് പക്ഷെ ഇതേയ് നമ്മള് ല്ലെ പ്രതീക്ഷിക്കാത്ത നമ്മള് കെടന്ന് കെടന്ന് നീച്ചിട്ട് ഇതല്ലേ എത്രെ ആൾക്കാർ മരിച്ചതാണ്
നാളെ അതന്നെ നാളത്തെ അവസ്ഥ എന്താ രാത്രി നല്ലോണം കിടന്നൊറങ്ങ കരപിറ്റേന്ന് ചിലോരില്ല ചിലോര് വെള്ളത്തി ത്തിലും
ഉം ഇനിയും എത്രെ ആൾക്കാരെ കിട്ടാണ്ട്ന്നൊക്കെല്ലേ പറഞ്ഞീന്നല്ലേ
പകുതി ഇപ്പഴും മണ്ണിന്റെ അടിയിൽ കിടക്കുന്നോരുണ്ട്
ആ
കൊറെ ആൾക്കാരൊക്കെ കിട്ടിക്ക്ണ് ഇനിപ്പോ എന്താ ഇപ്പോളും അവിടെ പോയ ഇങ്ങനെ കാണാ അവിടെ പോയി കാണുമ്പോഴാണ് ഞമ്മക്ക് ക്കാ ഒരു എന്താ പറയാ
ആഹ്
ഇങ്ങനെ അന്ധം വിട്ട് നോക്കും
കിട്ടിയ കൊറെേ ആൾക്കാരൊക്കെ എവിടെയാണ് മറിയ്ത്ക്ക്ണ്
അത് അവിടെത്തന്നെ അവിടെ മേപ്പാടി തന്നെ ഒരു സ്ഥലത്ത് അവിടെ മരിച്ച എല്ലാരും ഒരുമിച്ച് മറ ചെയ്ത്ക്ക്ണ്
ആ അങ്ങനെല്ലേ
ഫോണിൽ ഇങ്ങനെ അയിന്റെ വീഡിയോക്കെ കണ്ടീനു
ആഹ്‌ അപ്പൊ ഈ ഇങ്ങനെ ആരാ ഏതാന്നൊക്കെ അറിയോ
ഉം എന്ത്
അതിപ്പോ ഈ ഞമ്മളെ ആരാണ് എന്നൊക്കെ അറിയോപ്പോ ഇങ്ങനെ അവിടെ ചെന്നാല്
അതിലെ പേര് വെച്ചിട്ടുണ്ടാകും
ആഹ്‌ എന്നാലും വല്ലാത്തൊരു ഇതന്നെ ഇന്നലെ മറ
ആ അതന്നെ എത്ര കൊല്ലം കഴിഞ്ഞാലും ആ ഒരു ഇതു പറയുമ്പോ നമ്മക്കെ അതെ ഇങ്ങനെ ഓർക്കും. വല്ലാത്തൊര അവസ്
ആ വല്ല ആ ചെലെ മക്കളില്ല ചെ ക്ക് ഭാര്യാല്ല ചെക്ക് ഭർത്താവില്ല ഉമ്മല്ല വപ്പല്ല എല്ലാരും പോയവരുണ്
ആ അതന്നെ ഒരു ഒരു കാക്ക അതേ പോലെ ആ കാക്ക ഇതേപോലെ ദുബായില എവിടെയാണ് എന്നിട്ട് ഓരോ പെണ്ണുങ്ങളും കുട്ടികളും ഉമ്മയും കുടുംബം തന്നെ പോയി ഫുള്ള് പോയി ഉം
അങ്ങനന്നെ നമ്മളിങ്ങനെ ഈ ഗൾഫിലാകുമ്പോ നമ്മള് രാത്രി ഒക്കെ പുതിയാപ്ലരേ നാട്ടക്ക് വിളിപ്പല്ല ഞമ്മള് അല്ലെ നമ്മള് അറിയപ്പത്തല്ലേ അങ്ങത്തെ ഇത്ണ്ട്ന്നൊക്കെ നമ്മള് വിളിച്ച് ആ അവരെ പോളും കഴിഞ്ഞ് നമ്മള് അങ്ങോട്ട് കിടനുറങ്ങാണ് പിറ്റേ അവർക്ക് കേൾക്കണത് എ
ആ അതന്നെയാ ഞമ്മള് അപ്പോ ഇണ്ടോ ഇല്ലേ ഒരേ അവസ്ഥ അപ്പൊ ക്കാരും
ആ അങ്ങനെ തന്നെ പേടിയാണ് ഓരോന്ന് കേൾക്കുമ്പോളേ
ഉം
ഞങ്ങളവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല ഇനി ഒന്നും ഇല്ലാതിരി ക്കട്ടെ ഞമ്മക്കൊന്നും പറയാൻ പറ്റൂല ഒക്കെ അള്ളാന്റെ അടുത്ത് കിടുക്കണ ആ ഒക്കെ അള്ളാൻ്റെ അടുത്ത് കിടക്കണ കാര്യം തന്നെന്ന് പറഞ്ഞ മാതിരി ഞമ്മള് രാത്രി വിളിച്ച് കെടുക്കണ നേരം വെ ളത്ത നേരം എണീക്കോ എന്താ ഒന്നും ഞമ്മ അറിയില്ല നമ്മള കഥ അങ്ങനെയാണ്
നാൻ തന്നെ
ഓരോന്ന് ആലയിക്കുമ്പളൊക്കെ എന്താ നമ്മളെ ജീവിതൊക്കെ
ഉം എന്നാലും ഞമ്മക്ക് തെകയില്ല നമ്മളെ ജീവിതം ഇഞ്ഞും ഇഞ്ഞും മേലെക്ക്‌ അയിക്കാരം ഉണ്ണേ
ആ എപ്പളൊ ഇഞ്ഞി എത്തങ്ങള് എന്താണ് ഇങ്ങനെ നിങ്ങളെ വയനാട്ട്ന്ന് പിന്നെ ഗുടല്ലൂർക്ക് കൊറേ ദൂരല്ലേ
ഇല്ല ഞങ്ങള് ഇ ഇപ്പൊ വയനാട്ടിന്ന് ഞമ്മക്ക് ഇത് കൂടെ ഒരു ഷോട്ട് കട്ട് പോലെ ഒരു വയ്യാണ് ടെ ആയ് ക്കൂടം പോയാൽ ഒരു ഒന്നൊന്നര മണിക്കൂറ്
ആഹ് ഇങ്ങക്ക്‌ ആഹ് ങ്ങനെ
ആ അങ്ങനെ
ഞാൻ ആ ഞങ്ങളൊക്കെ ഇവ്ടുന്നൊക്കെ ടൂർ വരുന്ന സ്ഥലാണ് അവിടൊക്കെ
ആ അതന്നെ നാട്ട്ത്തെ എല്ലാരും ഇങ്ങനെ വയനാട്ട്ക്കല്ലേ കേറി വരാ
വയനാടും പിന്നെ ഗുടല്ലൂരൊക്കെ ഊട്ടിക്കെ
ലായൊണ്ട് എല്ലാര്ക്കും ഒന്ന് തണുപ്പ് ട്ടാനും കാണാനൊക്കെ ഇങ്ങനെ കേറി വരും
ആഹ് അതന്നെ
ഞങ്ങളാണെങ്കി താഴെക്ക്റങ്ങും
ആ ങ്ങള്
കോഴിക്കോടും ആ അങ്ങിട്ട് ഞങ്ങള് അങ്ങിട്ടേക്കാരം ഇങ്ങള് ഇങ്ങ
ആഹ് അതന്നെ ഇങ്ങക്ക് അതൊരു ടൂറാവും ഞങ്ങക്ക് അങ്ങൊടൊരു
ടൂർ ആകും
നിങ്ങള് പിന്നെ എങ്ങട്ടൊ‌ പോക്ക്‌ണ്ടോ ഊട്ടിക്കൊക്കെ പോക്ക്‌ണ്ടോ
ഊട്ടിയില് ആ ഞങ്ങള് എപ്പഴൊന്നും പോകൂല ഇതേപോലെ തന്നെ ഇടക്ക് ടൂറൊക്കെ പോലെ പോകും ഇനിയിപ്പം താ ഈ വരുന്ന മുഹറത്തിന്റെ ലീവില് എല്ലാരുംകൂടെ കോയമ്പത്തൂര് പോണം പറയ്ന്നുണ്ട് ഫാമിലി ടൂർ ഉം
അപ്പൊ നോമ്പും ഉണ്ടാവൂലേ മൊഹറം ഒമ്പതും പത്തും
ഈ മൊഹറ അല്ല മൊഹറത്തിന് മദ്രസ് ലീവ് ഒണ്ടാകുല്ലോ മദ്രസ് കുട്ടിയ ആ അപ്പൊ മദ്രസ് ലീവുള്ള സമയത്ത് എല്ലാരുംപാടെ പോണം പറയണ്ട്
ലേ മോറം ഒമ്പതും പത്തും
എന്താ എനിക്ക് അതിനെപ്പറ്റി നോമ്പ് നോക്കും പക്ഷെ എന്താ പോകണ്ടല്ലേ അറിയില്ല അങ്ങനെ ഇപ്പൊ മൊഹറത്തിന്റെ ലീവിലലേം ഇപ്പൊ മദ്രാസ ലീവിട്ടാ
ആ
ഉം ഒമ്പതും പത്തും അല്ലാണ്ട് പിന്നെ ലീവ് കിട്ടുമല്ലോ മക്കൾക്ക് ലീവ്ണ്ടാവുമല്ലോ മൂന്നല് ഒരു രണ്ട് മൂന്ന് ദിവസം എക്സ്ട്രാ ഉണ്ടാകുവല്ലോ
എവിടെ അങ്ങനൊന്നുല്ല
ഏ ഇവിടെയിപ്പോ മുഹറം ഒമ്പതും പത്തും ആണെങ്കില് ഒരു ദിവസോ രണ്ടു ദിവസോ കൂടുതലും ഒരു ലീവ് ഉണ്ടാവും
ആ ലീവ് ഒണ്ടാവും ഇവടെ അങ്ങനെല്യ ഇവടെ മോഹറം ഒമ്പതും പത്തും മുഹറത്തിന്റെ അന്ന ന്നെ ലീവ്ള്ളു പിറ്റേന്ന് മദ്രസണ്ട് സ്കൂൾ ഒണ്ടാവും സ്കൂള് ഗവൺമെന്റ് സ്കൂളുണ്ട് പിന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കണ സ്കൂള് ലീവിണ്ട്. ഗവൺമെന്റിന് ലി
ഉം ഇവിടെ സ്കൂള് കണ്ട്
ആ അവിടെ പൈസ കൊടുത് ണ ആണെങ്കിലും ലീവ്ണ്ട് ലീവില്യ
ലീവില്ല തോന്നന്ന്
ആ ഇവിടെ അങ്ങനെണ്ടട്ടാ മൊഹറം ഒമ്പതും പത്തും നമ്മള് പൈസ കൊടുത്ത് പഠിപ്പിക്കണത് മൊഹറം ഒമ്പതും പത്തും ലീവ് ഉണ്ട് പിന്നെ ഗവൺമെന്റ് പത്ത് മാത്രം അതുണ്ട് മൊഹറം പത്ത് ത് മാത്രമാന്നു തോന്നണ്ട് ഗവണ്മെന്റ് ലീവ്
ഉം എന്താ അയിനെപ്പറ്റി അറിയില്ല
ആ ആ എന്നാ അറീല്ല അ ഇവിടെ ഇന്റെ മക്കള് പൈസ കൊടുത്ത് പഠി പഠിക്ക്ണതിലാ.
ആഹ് അ പ്പോര്ക്ക് ലീവുണ്ടാവുല്ലേ ആ
പോവ്ണ്ട്
അങ്ങു അവിടെ സ്കൂളും മദ്രസ് ക്കെ ട്‌ത്തെന്നെയാ
ആഹ് അവിടെ അടുത്തന്നെ മദ്രസ അടുത്തെന്നെയാണ് സ്കൂൾ ആ സ്കൂളാ അവർക്ക് ബസ്സുവരും.
ആഹ്
മറ്റേ മദ്രസ ഇവിടെയടുത്തന്നെണ്. അഞ്ച്നിട്ട് നട
ഉം. സ്കൂളൊക്കെ എത്രമണി വരെ
സ്കൂൾ ഒമ്പതര ടു മൂന്നര വരെ
ആ മൂന്നര വരെ.
ഉം. അവിടെങ്ങനെ
ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ഒമ്പതരക്ക് ഞമ്മളൊക്കെ സ്കൂളിൽ കേറണം പത്ത് മണിക്കേക്കാരം തുടങ്ങുക. പത്ത് മണി തൊ ട്ടിട്ട് നാല് കുട്ടികക്കൊക്കെ മൂന്നര വരെ മൂന്ന് മണി വരൊക്കെ ഉണ്ടാകും. ഈ എൽ കെ ജി, യു കെ ജിക്കൊക്കെ ബാക്കിയുളോരിക്ക് നാല് മണി വരെയും, മൂന്നര നാലുമണി ആ റ്റ് സമയം
ആ ഇവടെ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്
ആഹ് ആ ഞാൻ പഠിച്ചത് ഗവൺമെന്റിലാണ് എൻ്റെ അനിയനൊക്കിവിടെ പ്രൈവറ്റിലാ പഠിച്ച
ആഹ് ഞങ്ങളൊക്കങ്ങനത്തന്നെയാണ്
ഞങ്ങളൊക്കെ, ഞാനൊക്കെന്ന് വെച്ചാൽ നടന്ന് വരും
ആഹ്. ആഹ് ഞങ്ങളൊക്കെ അങ്ങനെത്തന്നെയാണ് നടന്നിട്ട് തന്നെയാണ് മക്കളൊക്കെയേനു ഉള്ളൂ പ്ര ഇതലൊക്കെ ചേർത്ത് പൈസ കൊടുത്തണൊക്കെ ചേർത്തുന്നെ അന്ന് അന്നൊന്നും ഉപ്പ
അന്നൊന്നും ഞ ആ ഞമ്മക്ക് ആ ഒരു ഇതില്ല ല്ലോ എല്ലാരും രും ഗവൺമെൻ്റ് ക്കല്ലേ പോകുക
ആഹ് എന്റെ ഉപ്പാക്ക് കൂലിപ്പണിയാണ് വെറ്റിലയെ
ആഹ്
അയിന്റെ അപ്പോ ഉപ്പായെക്കൊണ്ട് സാധിക്കൂല ഞങ്ങളെ പത്തു മക്കളുണ്ട്
മ്മ് പത്ത് അപ്പൊ നിങ്ങളെ എത്രാമത്തെ
ഞാനെ ആറാമത്തെ
ആറാമത്തല്ലേ ആഹ്‌ അപ്പൊ ഒരു വല്യ കുടുംബയിക്കാരല്ലേ